ഹലോ
ഹലോ ആഹ് ഉണ്ട് എന്തുണ്ട് വിശേഷം? ആണോ ആന്നാ ന്ന സുഖവാ ഇപ്പ ചേച്ചി എവിടാ
ഞാനിപ്പം വീട്ടിലാടാ ങ്ങും പോയില്ല
ആഹ് നന്ന് വീട്ടിൽ തന്നെ ആരുന്നോ
ഉം അതെ ഇന്ന് വീട്ടി തന്നെയായിരുന്ന് എങ്ങും പോകാൻ പറ്റിയില്ല
ആഹ് പിന്നെ കാലിലൊക്കെ എങ്ങനെണ്ട് കാല കല്യാണത്തിന്റെ കാര്യം ഇങ്ങനെ ഡേറ്റ് അടുത്തല്ലോ അപ്പൊ ഇങ്ങനെ ഡേറ്റ് ഒക്കെ എടുത്തല്ലോ അപ്പൊ ഇങ്ങനെ ഡ്രസ്സിന്റെ ഇത് മേടിക്കാൻ പോണോന്നൊക്കെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്ന്
അതെയോ
ആഹ്
ആഹ് എന്റെ കാല് മുറിഞ്ഞായിരുന്നടാ മുട്ട് മുറിഞ്ഞായിരുന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് വീണ് അങ്ങനെ മുറിഞ്ഞ് അത് പിന്നെ ചെറിയ പഴുപ്പ് പോലെ ലാവുന്ന്
അയ്യോ എന്നിട്ട് ഹോസ്പിറ്റലിൽ പോയില്ലയോ
ഹോസ്പിറ്റലിൽ കാണിച്ച് അപ്പൊ അവര് പറഞ്ഞ് ഉള്ളിലോട്ട് മുറിവുണ്ട്. അത് സാരവില്ലാ ആഹ് മരുന്ന് കഴിച്ചാ മതി ഉള്ളില് മരുന്ന് വെച്ചാ മതി അത് കുറയൂ ന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്.
ആഹ്
അങ്ങനെ വെച്ചോണ്ടിരിക്കയാ പിന്നെ എനിക്കൊരു പേടി ഇതിത് ഇതിൽ നിന്ന് വല്ലോ ഷുഗറോ അങ്ങനെ വല്ലതും ആകോ എന്നുള്ളൊരു പേടി ഷുഗർ ഒക്കെ ഒരു ഡയ് ബറ്റിക് അസുഖഅല്ല്യോ പെട്ടാ പെട്ടതല്ല്യോ പിന്നെ ജീവിതകാലം മുഴുവനും അതിന് മരുന്നും കഴിച്ച് ഗുളികയും കഴിച്ച് ഇൻസുലിനെ എടുത്ത് നടക്കേണ്ടിയൊക്കെ വരത്തില്ലേ.
ചേച്ചിക്ക്‌ അയിന് ഷുഗറുണ്ടോ?
ക്ക് വേറൊന്നും ല്ല എന്റെ അമ്മക്കുംണ്ടായിരുന്നു ഇതാണക്ക്‌ ഷുഗർ ഒക്കെ പിന്നെ എനിക്കതിന്റെ ഒരു പേടിയാണ്
നിക്കണേ ഷുഗർ പാരമ്പര്യാല്ല്യോച്ചി
ആഹ് അതെടാ ഷുഗർ പാരമ്പര്യയിട്ടും വരും അല്ലാതെയും വരും.
കഴിച്ചേന്റെ ഒരിതിനും വരും.
അത നമ്മുടെ ഫുഡ് ആഹാരം ഒന്നും നമുക്ക് ക്രമേണ കഴിക്കാൻ പറ്റിയില്ലെങ്കി നമ്മളൊരു ക്രമത്തി കഴിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമുക്ക് അതുവഴിയൊക്കെ സംഭവിക്കാവുന്നതാ
ചേച്ചിക്ക് ഇപ്പ ഷുഗറുണ്ടോ
എനിക്ക്‌ നിലവിൽ ഇപ്പ അങ്ങനെ ഒരു അങ്ങനൊരു അസുഖം എനിക്ക് വന്നിട്ടില്ല പക്ഷെ എനിക്കൊരു പേടി എനിക്ക് പാരമ്പര്യ പാരമ്പര്യോം ഇങ്ങനെ വന്നിട്ടുണ്ട് അത് വെച്ചിട്ട് എനിക്കൊരു പേടി ഇനി അങ്ങനെ വല്ലതും സംഭവിക്കുവോ? ഇല്ലയോന്നുള്ളത് ഉമ് ഉമ് അവിടെ നിനക്കറിയാവുന്ന ആർക്കേലും അങ്ങനെ അങ്ങനെ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടോ?
ഇവിടെ ഇവിടെ ഷുഗറുണ്ട്. പാരമ്പര്യമായിട്ട് ഷുഗർ കിട്ടിയിട്ടുണ്ട് എല്ലാർക്കും ഷുഗറും കുറച്ച് കഷണ്ടിയും അതെല്ലെം കിട്ടീട്ടുണ്ട്. അല്ലാതെ വേറെ പാരമ്പര്യായിട്ട് സ്വത്തം ഓ,
അതേയോ കൊഴപ്പല്ല സാവധാനപ്പെട് സാവധാന അതൊക്കെ എന്തായാലും കിട്ടും ജീവിതം കെട ക്ക് വെല്ലിയോ അപ്പൊ പിന്നെ സ്വത്തും സമ്പത്തും എല്ലാം ഉണ്ടാക്കമല്ലെ ഇനിയും
ഉം.
ആഹ്, മോള് വീട്ടിലുണ്ട്. ട്യൂഷന് പോയീന്ന്.
ഉം ചേച്ചി പിന്നെ ഞാനൊരു കാര്യം ചോദിക്കാനാ വിളി ചേച്ചിയുടെ സ്റ്റാറ്റസ് ഇന്നലെ കണ്ടല്ലോ ചേച്ചി എവിടെലും പോയോ
ഇന്നലെ ഞാൻ പ്രത്യേച്ചെങ്ങും പോയില്ലാ.
അപ്പൊ സ്റ്റാറ്റസ് കണ്ടതോ
അതോ അത് ഞാൻ ഇതിന് മുന്നേ പോയപ്പോ ഉള്ളതായിരുന്നടാ അത്ടുത്തിട്ടതാരുന്നാ. അത് ഞങ്ങളാണെങ്കി ലേ, ഇവ്ടെ ഇടുമ്പുമലേ പോയാരുന്നു. ഇടുമ്പുമ്മലേ പോയപ്പോ അവടെ നല്ലേ, ഫോട്ടോ എടുക്കാൻ പ റ്റി നല്ല സ്ഥലവായിരുന്നത്. പിന്നെ ഞങ്ങളവടെ നിന്ന് ഫോട്ടോയൊക്കിട്ത്ത്. അങ്ങനെ, അങ്ങനെ ഇട്ടതായ്ര്ന്നു. നല്ലൊരു സ്ഥലമാക്കാ. ഒരു മല മലയുടെ മുകള്ല് മലയുടെ മുകള്ല് അങ്ങേ അറ്റം അങ്ങേ അറ്റം ഒരു ക്ഷേത്ര ഉണ്ട്. അത് മുരുകന്റെ എന്തോ മു രുഗനുമായിട്ട് സാമീപ്യഒള്ളെ എന്തോ ഒരു ഷേത്രമാണത്.
അവിടെപ്പോയീ. അവിടെ വയങ്കര കേറ്റവാണേ, നമ്മള് കേറി സ്റ്റെപ്പ് കേറി, ഞങ്ങളാണെങ്കി ഉച്ചയ് ക്കിം കൂടെ ആയിരുന്നു പോയത് തന്നെ ട്ടോ. അപ്പൊ പിന്നെ നട്ടുച്ച കാല് സ്റ്റെപ്പ ചെരുപ്പാണെങ്കി ഏറ്റവും അടിത്തട്ടില് ഊരിയിടാൻ പറ്റത്തുള്ളൂ. ഓരോ പടി കയറുമ്പഴും സ്റ്റെപ്പിനത് ചവിട്ടുമ്പഴും എല്ലാം നമുക്ക് നമ്മുടെ കാലിങ്ങനെ പൊള്ളിക്കൊണ്ടേ ഇരിക്കുവാ
ആഹ്
എന്നിര്ന്നാലും. എന്നിട്ടും നം ഞങ്ങളാണെങ്കി ഒര് പകുതി വരെ ചെന്ന് നിന്ന് നോക്കിയപ്പോ താഴോട്ട് നോക്കിയപ്പോ പ്പ കാണ കുഞ്ഞു കുഞ്ഞു ബസ് സ്സ്കള് കൊറച്ച് ഗ്രൗണ്ടുകളിലായിട്ട് ചെറിയ, ചെറിയ ഗ്രൗണ്ടുകൾള്ങ്ങനെ കൊറച്ച് സ്ഥലം തിരിച്ചിട്ട് അവടെ ചെറിയ ബെസ്സ്കള്, പിന്നെ ചെറിയ ചെറിയ ആള്കളൊക്കെ ഇങ്ങനെ നി നിയ്ക്ക്ന്നത്. ആയിട്ട്. പിന്നെ അവിടുത്തെ അമ്മക്ക് വെള്ളഒന്നും നമ്മക്ക് കുടി
ആഹ് ആഹ്
കുളിക്കാനും മറ്റ ആവശ്യത്തിനൊക്കെ പറ്റുന്ന പോലെ നമുക്ക് കുടിക്കാനായിട്ട് പറ്റത്തില്ലടാ നമ്മക്ക് മനസ്സ് മനസ്സ് തൃപ്തിയായി നമുക്ക് കുടിക്കാനായിട്ട് പറ്റത്തില്ല നമ്മുടെ ഇവിട്‌ത്തെ പോലെയല്ലല്ലോ അവിടുത്തെ, നമ്മടെ ഇവിടെയാണെങ്കിലും ഇപ്പൊ വെള്ളത്തിനും ക്ഷാമം തന്നെയാണ്, കാര്ണം. പുഴയിലൊന്നും ഇപ്പൊ നല്ല വെള്ളം ഒന്നു ഇല്ല പ്പം നമുക്കിപ്പ പൈപ്പിന്നായാലും കിട്ട്ന്നത് നല്ല വെള്ളൊന്നു അല്ല. അപ്പൊ അതുപോലെ തന്നെ കെൻറ്റിൽ അടുത്ത് തോടൊക്കെ ഉണ്ടെങ്കിൽ അവിടെന്നൊക്കെ നമുക്ക് കെണത്തിനാത്ത് വെള്ളം കിട്ടുവാണെങ്കി അതും, അതും നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളൊന്നും നമ്മക് കിട്ട്ന്നില്ലല്ലോ. അത്പോലെ തന്നെ പൊറത്ത് സ്ഥലത്ത് പോവുമ്പഴും നമുക്ക് അവിടു ത്തെ വെള്ളം ഒന്നും നമ്മക്ക് പിടി
അവള് എട്ത്താ എല്ല. തി വീട്ടി ആഹ്, അന്നിട്ട് വേറെന്താ അപ്പം അവിടെ എന്തോ ഏച്ചി കാണാനൊള്ളേ.
കാണാനുള്ളേന്ന് പ്രത്യേകിച്ച് പറയാൻ അവിടെ മലയായിരുന്നട മോനെ മല ന നല്ലൊരു നല്ലൊരു മല ആ മലയുടെ മുകളിലക്കെ കെറി നിന്നിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ നല്ലൊരു സ്ഥലവാണ് കേട്ടോ അവിടൊക്കെ അവിടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മല തന്നെയല്ല പിന്നെ അതിന അപ്പറത്തുള്ളത് രണ്ടും മൂന്ന് മലകളും ണ്ട് എനിക്ക അടുത്ത സ്ഥല പേര്ന്നും എനിക്ക് കറക്റ്റ് എനിക്ക് നല്ല വൃത്തിക്ക് അറിഞ്ഞുടായിരുന്നു
ആഹ്
ആഹ് അങ്ങനെ ഞങ്ങ അവിടെക്കെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് ഫാമിലിയായിട്ട് ട്ട് നിന്ന് ഏഹ് എന്താ എന്റെ ഹസ്ബന്റ് ഒന്നും വന്നില്ലേ എന്റെ എന്റെ കൂട്ടത്തി ആണുങ്ങൾ ആരും വന്നിട്ടില്ല ഞങ്ങള് കുറച്ച് പെണ്ണുങ്ങളൊക്കെ മാത്രയിട്ടായിരുന്നു പോയിരുന്നത്
ആഹ് അപ്പൊ ആരൊക്കെ പോയി
എന്റെ വീട്ടിന്ന് അമ്മ ചേട്ടത്തി പിന്നെ പിള്ളേര് പിന്നെ എൻ്റെ അമ്മ പിന്നെ മാമി മാമി മാമിയുടെ അമ്മയ അ ച്ഛനും അല്ല അങ്ങനെയെക്കെ കുറച്ച ആൾക്കാരൊക്കെയാ പോയിട്ടുള്ളത്. നമ്മൾ ഇവിടെന്ന് ട്രെയിൻ ആതെ ട്രെയിൻ ബുക്ക് ബുക്ക്‌ ചെയ്തായിരുന്നു പോയത് അപ്പൊ പിന്നെ നമ്മൾ പോയത് മെയ്യിൽ ആഹ് മെയ് ആഹ് മെയ്യിലായിരുന്നു പോയത് അപ്പം അതിനടുത്ത് അതിന് തൊട്ടടുത്ത മാസം മുമ്പേ നമ്മൾ ബുക്ക് ചെയ്ത് വെച്ചിരുന്നായിരുന്നു എന്നിട്ട് നമുക്ക് ആ മാസം അവസാനം നമുക്ക് ഏഹ് സി കിട്ടിയത് തന്നെ കാരണം അത്രയ്ക്ക് ത്ത ആളായിരുന്നു പോകാനും വേണ്ടിട്ട് കാരണം സ്കൂൾ അടച്ച് നിക്കുന്ന സമയ സമയം കൂടില്ലയോ കാരണം എല്ലാവർക്കും പോവാനും വേണ്ടിട്ട് ആ ഒരു സമയത്താണ് അവർക്കൊക്കെ പറ്റുന്നേ അതുകൊണ്ട് അപ്പോഴാണ് അവര് പോയ്ക്കൊണ്ടിരുന്നേ.
നിങ്ങൾ എപ്പ ഇറങ്ങി
എന്തോ
നിങ്ങൾ എപ്പ ഇറങ്ങി
ഞങ്ങൾ ഇവിടെന്ന് രാത്രി രാ ആഹ് ഒരു എട്ടതൊക്കെ ആയപ്പോഴത്തേക്കിൻ വീട്ടിന്ന ഇറങ്ങി ആഹ് റെയിൽവേ സ്റ്റേഷനിൽ പോയി അവിടുന്ന് പത്ത മണിക്കായിരുന്നു ട്രെയിൻ ഉള്ളത് ഏ രാവിലെ ഒരു ഇവിടുന്ന് രാത്രി പത്ത് മണിക്ക് കെ ന്ന് രാവിലെ ആറ് മണിയൊക്കെ ആയപ്പോൾ ട്രെയിൻ അവിടെ വന്ന്
ആ എല്ലാവർക്കും പറ്റുയിരുന്നോ ട്രെയിനില്?
ആ പറ്റുവായിരുന്നു നമുക്ക് സീറ്റ് ഒക്കെ അവൈലബിൾ ആയിരുന്നു നമുക്ക് നമ്മള് ബുക്ക് ചെയ്തല്ലേ പോയത് ആഹ് അപ്പൊ പിന്നെ സീറ്റ് ക്കെ തിരിച്ചു ഞങ്ങൾ ട്രെയിനകത്ത് തന്നെ ആരുന്നു തിരിച്ച് ഞങ്ങള് ബുക്ക് ചെയ്തിട്ടേക്കുവായിരുന്ന്. അപ്പോൾ തിരിച്ച് നമുക്ക് അവിടുന്ന് ഒരു ആറേ മുുക്കാലൊക്കെ ആയപ്പോൾ ഒരു ബസ്സുണ്ട് അല്ല ഒരു ട്രെയിൻ ഉണ്ടായിരുന്നു
ആഹ്
അത് വെളുപ്പിനെ വെളുപ്പിനെയൊക്കെ ഏകദേശം ഒരു വെളുപ്പിനെയൊക്കെ ആവാറായപ്പളാ എന്നച്ചാ ഒരു നാല് മണി കഴിഞ്ഞതിന് ശേഷം നാല് മണി കഴിഞ്ഞതിനു ശേഷാണ് നമുക്ക് തിരിച്ചുള്ള സ്റ്റാ സ്റ്റേഷനിലോട്ട് എത്തിയത് തന്നെ അത്രയും നേരം നമ്മൾ റെസ് കൊറച്ച് നേരം എല്ലാവരും ഒന്ന് മയങ്ങി എന്നിട്ട് നമ്മൾ രണ്ടുമണി കെ അലാറ ഒക്കെ വെച്ചിട്ടാണ് കിടന്നത് തന്നെ കാരണം അത്രയും സമയം നാലുമണി സമയം പറയുമ്പോൾ നമ്മള് ഏകദേശം കുറച്ച് നല്ലൊരു ഉറക്കക്കെ നമുക്ക് വരുന്ന സമയല്ലേ.
ആഹ് അപ്പൊ ഈ രണ്ട് നാല് മണിക്കായിന്ന ട്രെയിൻ അല്ലയോ
നാല് മണിക്കല്ലായിരുന്നടേ ട്രെയിന് ട്രെയിൻ നമ്മുടെ തിരിച്ച് നമ്മുടെ സ് സ്റ്റേഷനിൽ എത്തണമെങ്കിൽ നാലുമണി കഴിയും. കാരണം ആ സമയത്ത് ട്ടക്കെ നമ്മൾ നല്ലോ നല്ല ഇപ്പം നമ്മളിപ്പോൾ ചെറിയതായിട്ടൊന്ന് മയങ്ങാ ഇരുന്നാൽ തന്നെ. നമ്മൾ ആ ഒരു ഒരു ഉറക്കം നമ്മളങ്ങ് പോ ഉറങ്ങി പോവല്ലോ
ഉം.
അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ഫോണ്ല് ഒരു രണ്ട് മണിയൊക്കെയായപ്പോ തന്നെ അലാറം ഒക്കെ വെച്ച് സെറ്റെയ്ത് രണ്ട് മണിയൊക്കെ ആയപ്പോ തന്നെ ആ ഒരു അലാറം കേട്ട് എല്ലാരും എഴുന്നേറ്റ്. അപ്പോഴത്തേക്കിനും പകുതി ഒറക്കവൊക്കെ പോയി എല്ലാരേയും പിന്നെ നാ.. അതാ.
ഉം.
അങ്ങനെ എങ്ങും പോയില്ല്യായിരുന്നോ പിന്നെ യാത്രക്കൊന്നും?
ഇല്ലില്ല പിന്നെ എങ്ങും പോയില്ല. പിന്നെ, ആഹ് ഉള്ള് ഉള്ള്. പിന്നേച്ചി പളനീ പോയില്ലായിർന്നോ?
ആഹ് പളനി പോയായിർന്ന്.
അതെന്തുവായിർന്ന്?
അത് അത് അതിന്റെ കൂടെ കൊറച്ച് ദിവസം കഴിഞ്ഞിട്ടായിരുന്നെടാ പളനീ പോയത് തന്ന്യേ അത് വെച്ചാ അതൂ ഇതേകണക്ക് അല്ല രണ്ടായിട്ടായിരുന്നു പോയത് നമ്മള്. അത് നേ നേരിട്ട് നമ്മളല്ലാതങ്ങ് പോയതാ. ഇതും രണ്ടായിട്ടന്നെ നമ്മള് പോയതൊക്കെ തന്നെ ഇതും അതേപോലെ തന്നെ ഒരേ കാര്യം ഇന്നെന്നെ നമ്മള് ട്രെയിൻ ബുക്കെയ്തു അവിടെ ചെന്നു പിന്നെ അവിടെ ചെന്ന് നമ്മള് റൂമൊക്കെ അവിടെക്കെച്ച് കാണാൻ നല്ല സ്ഥെലങ്ങളാ ട്ട റെയിൽവേസ്റ്റേഷൻലൊക്കെ ചെന്നെറങ്ങിട്ട് അവ കുതിരകളൊക്കെ ഒണ്ടായിര്ന്ന് കൊറേ കുതിരകളൊണ്ടായിര്ന്ന്. ആ കുതിരകളൊക്കെ ആണെങ്കി രണ്ട് സൈഡും, ആ കുതിരകളുടെ കണ്ണുണ്ടല്ലോ കണ്ണിൻ്റെ രണ്ട് സൈഡും കെട്ടി വെച്ചേക്കുവാണ് കാരണം അതിൻ്റെ ഈ സൈഡ് ഫാഗ ത്തുള്ള അയിൻ്റാ രണ്ട് ഫാഗത്തു ഈ വലതുവശത്തേം എടതു വശത്തേം സൈഡിൽ കൂടെള്ള കാഴ്ച കാണാതിരിക്കാന് അയിന് നേരെയുള്ള കാഴ്ച കാണാനും വേണ്ടിട്ട് ആ രണ്ടു ഫാഗും വലതു വഷും ഇടതു വഷും ഒരു ഒരു പ്ലേറ്റ് കൊണ്ടിങ്ങനെ മറച്ചേക്കുവാ. കുതിരകളല്ലേ പേടിച്ചോടുന്നൊരു സാധനവല്ലേ അതിന് നേർക്കാഴ്ചയാണ് നേരെയുള്ള നേരെ പോവുക എന്ന എന്നതാണ് അയിൻ്റെ ഒരു ലക്ഷ്യം അതുകൊണ്ടത് രൂ സൈഡ് ഫാഗം രണ്ടും മറച്ച് വെച്ചേക്ക്ന്ന്, ആ ആ ആ ശെരിയെടാ എങ്കീ.